ആഹ് കേക്കുന്നുണ്ട്, കേക്കുന്നുണ്ട് ആഹ് ആഹ്
എന്താ ആ എന്താണ് ജോലി എന്താണ് ഒറ്റോ മെറ്റ് ഒപ്റ്റോ ഒപ്റ്റോമെട്രി ആണല്ലേ?
മെട്രി, ഒപ്ടോമെട്രി
ഒപ്ടോമെട്രി ആ കണ്ണിന്റെ മനസ്സിലായി പിന്നെ അത് അതിന്റെ ഈ ഈ ജോലി സാധ്യതകൾന്ന് പറഞ്ഞ ഹോസ്പിറ്റൽസിന് മാത്രല്ലേ?
അല്ല ഹോസ്പിറ്റല് മാത്രല്ല നമുക്ക് ഒപ്റ്റിക്കൽ ഷോപ്പിലും ജോലി ചെയ്യാൻ പറ്റും എന്ന് വച്ചാൽ കണ്ണടയുടെ അതിലൊക്കെ ഇല്ലേ? കണ്ണട ഷോപ്പുകളില്ലേ അതിലൊക്കെ ജോലി ചെയ്യാൻ പറ്റും ഞങ്ങള് ചെയ്യുമ്പോന്ന് പറഞ്ഞാ കണ്ണ് പവറ് ടെസ്റ്റ് ചെയ്ത് കൊടുക്കും, കണ്ണടക്ക് എഴുതി കൊടുക്കാൻ പറ്റും. ആഹ പിന്നെ ആകെ മരുന്നിന് വന്ന് കഴിഞ്ഞാൽ മരുന്നുകളൊക്കെ എടുത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കണ്ണിൽ എന്തെങ്കിലും ഇപ്പൊ മുറിവായിട്ടോ, അങ്ങനെ എന്തെങ്കിലും പെട്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും. ഞങ്ങക്ക് ഏകദേശം ഒരു ക്ലിനിക്ക് ബേസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഇതൊക്കെ ചെയ്തു കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് സർട്ടിഫൈഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് വേണേലും ചെയ്തു കൊടുക്കാം പിന്നെ ഹോസ് ആഹ് ആ
പറഞ്ഞോ പറഞ്ഞോ
ആ ഹോസ്പിറ്റലിൽ ആകുമ്പോ എന്താന്ന് വെച്ചാൽ ആശുപത്രിയിൽ ആകുമ്പോ നമുക്ക് എക്സ്പീരിയൻസ് അവിടെ കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗൾഫിക്കൊക്കെ പോകാനുള്ള സാധ്യത കൂടുതലാണ്
ആ അങ്ങനെ. ആ ഓക്കെ. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടും ഓക്കേ
നമുക്ക് ഡിപ്ലോമ ആയതുകൊണ്ട് നമുക്ക് ചെറിയ രീതിൽ സാലറി ഉണ്ടാകുള്ളൂ പുറത്ത് ഇവിടെ കേരളത്തിനുള്ളിലൊക്കെ. പി. എസ്. സി ക്കും അങ്ങനെ തന്നെ പക്ഷെന്ന പുറത്ത് പോയി പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ സാലറി കിട്ടും കൂടുതൽ സാലറി കിട്ടും. ആ അപ്പൊ നമുക്ക് പുറത്തേക്ക്, പുറത്തേക്ക് കൊടു കൊടുത്ത് കഴിഞ്ഞ ഇപ്പം ബി എസ് സി പഠിച്ച ഒരാൾ പെട്ടെന്ന് തന്ന ജോലി കിട്ടും. പക്ഷെ ഡിപ്ലോമ ആവുമ്പോ ആശുപത്രിയിലാണ് എങ്കിൽ കേറാ ചെറിയ ബുദ്ധിമുട്ടുണ്ട് ആദ്യം. പിന്നെ കേറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടും ഞാൻ ഡിപ്ലോമ ആയിരുന്നു
ആഹ് അടുത്തത്, അത് ശെരി ആ ആ അത് ശരി എന്നിട്ട്.
പിന്നെ ഞാൻ ഒപ്ടിക്കൽ ഷോപ്പിൽ കയറിയപ്പോ അത് അങ്ങനെ തന്നെയായി
ആഹ് അയ്ശരി ആഹ് അയ് ശരി അയ് ശരി പിന്നെ അതല്ല ഇത് ഇതിപ്പോ ഈ ഒക്ടോമെട്രി ങ്ങള് പഠിച്ചിട്ടുണ്ടെങ്കില് സ്വന്തായിട്ടഅ് ഇങ്ങക്ക് മരുന്ന് എഴുതി കൊടുക്കാനൊക്കെ കഴിയോ? ഒക്ടോമെട്രി പടിച്ചിട്ടുണ്ടെങ്കി?
ചെയ്യാന് ക്ലിനിക്കിൽ ബെ ചെയ്യാൻ പറ്റും. ഇപ്പൊ പുറത്ത്ക്ക്ന്ന് പറഞ്ഞാ നമുക്ക് ഇവിടെയിരുന്ന് കണ്‍സല്‍ട്ടേഷൻ ഇത് പോലെ എഴുതി കൊടുക്കാൻ. പറ്റില്ല. പുറത്തിന്ന് നമുക്ക് ചെയ്ത് കൊടുക്കില്ലേ അങ്ങനെ എഴുതി കൊടുക്കാൻ പറ്റില്ല ആശുപത്രിയിൽ ഡോക്ടർമാർ ചെയ്യ്ണ പോലെ അങ്ങനെ ഇത് എഴ്താൻ പറ്റില്ല നം ഈ ഒപ്റ്റിക്കൽ ഷോപ്പിൽ ഇരിന്നിട്ട് വേണങ്കി ചെയ്യാൻ പറ്റും. അതവിടെ മരുന്നും ഇതൊക്കെ കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഇണ്ടെങ്കിൽ നമുക്ക് എഴുതി കൊടു ക്കാ അല്ലാണ്ട് എല്ലാവിടെയും അങ്ങനെ അധികം ചെയ്തു കൊടുക്കാറില്ല.
ആഹ് ശരി ആഹ് ശരി പിന്നെ അപ്പൊ എന്താപ്പൊ ഉം കുട്ടി അവിടെ അടുത്തൊക്കെ എങ്ങനെ ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ടോ തൊട്ടടുത്തൊക്കെ?
ആഹ് ആശുപത്രികൾ പാലക്കാട് ജി ഏഹ് ഇഷ്ടം പോലെയിണ്ട് ഇവിടെ ട്രനിറ്റി വാസനണ്ടായിരുന്നു വാസന ഇപ്പൊ പോയി തോന്നുന്നു പിന്നെ ഹല്ലിഇണ്ട് പിന്നെ ഇവിടെ പുതിയത് വന്നിട്ടുണ്ട് അസൻ് ഏഹ് ഏത് പുതിയതൊന്നു വന്നിണ്ട് അങ്ങനെ കൊറെ എണ്ണം ഇണ്ട് പക്ഷെ നമുക്ക് ഒപ്റ്റിക്കൽ ഷോപ്പ് ആവുമ്പോ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള സമയത്തൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പ താ ഇപ്പ ഒരാഴ്ച ലീവ് കിട്ടിയപ്പോ നമുക്ക് ലീവിന് കയറാൻ പറ്റിയില്ലേ അതേപോലെ നമുക്ക് ആശു പത്രീല് കയറാൻ പറ്റില്ല
ആഹ് അയ് ശെരി അതല്ല ഇപ്പൊ ബി എസ് സി ഒപ്റ്റോമെട്രി ആയിക്കോട്ടെ ഡിപ്ലോമ ആയിക്കോട്ടെ പിന്നെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാല് ഈ ജോലി സാധ്യത എപ്പോഴും ഉണ്ടോതിന്
ആഹ് ജോലി സാധ്യത എപ്പോഴും ഉണ്ട് നമുക്ക്‌ല്ലേ ഏറ്റവും നല്ലൊരു ഗുണം എന്താന്ന് വെച്ച കഴിഞ്ഞാ നമുക്ക് പകല് മാത്രം ജോലി ചെയ്താൽ മതി രാത്രികളിൽ ജോലി ചെയ്യേണ്ട ആവശ്യം ഇല്ല കാരണം ഏതൊരു ഒക് ആഹ് ഒരു തൊണ്ണൂറ് ശതമാനം ഒപ്റ്റിക്കൽ ഷോപ്പ്കളിൽ ഒരു വൈ കുന്നേരം ഒര് ഏഴ് മണി എട്ട് മണിവരൊക്കെ ഉള്ളൂ. രാവിലെ പത്ത് മണി മുതല് പിന്നെ അല്ലെങ്കിൽ പിന്നെ ആണുങ്ങ ക്ക് ആണെങ്കി ശരി ഒരു പത്ത് മണി പതിനൊന്ന് മണി വരെയൊക്കെ ചെല തിൽ നിർത്തും വലിയ ബ്രാൻഡ് അതിന്റെ താ യിട്ടുള്ള കടകളിലൊക്കെ അല്ലാത്ത കടകളിലൊന്നും നമുക്ക് അത്ര നേരം നിർത്താത്തോണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സുഖവാണ് ഒന്നും അറിയേണ്ട കാര്യഇല്ല കാരണം നമുക്ക് ഈ പകല് മാത്രേ ഉള്ളൂ പെൺകുട്ടികൾ
ആഹ് ആഹ് ആഹ് ആഹ് ഈ ആഹ് നിക്കണതൊക്കെ അയ് ശരി പിന്നെ ഈ ഡിപ്ലോമ എന്ന് പറഞ്ഞപ്പ രണ്ടു വർഷത്തെ കോഴ്സാണത്
ഇത് രണ്ടര വർഷത്തെ കോഴ്സും പിന്നെ ആഹ് ആറുമാസം
ഇന്റേൺഷിപ്പ് അപ്പൊ ഏകദേശം മൂന്ന് മൂന്നുവർഷത്തോളം ഉണ്ട് അപ്പോ ബി എ സി ഒക് റ്റോമെട്രി പഠിക്കാണെങ്കിലോ മൂന്ന് വർഷത്തെ കോഴ്സും ഒരു വർഷം ഇന്റേൺഷിപ്പ്വാ
അല്ലല്ലാ ശരിക്കും ഒരു നാല് വർഷം ടോട്ടലേ ഉള്ളൂ അവർക്ക് ഇന്റേൺഷിപ്പ് ആയിട്ട് അങ്ങനെ കൊടുക്കാറില്ല. പിന്നെ ചില ആഹ് ആശുപത്രിയില് ആഹ് നമ്മക്കെയൊള്ളൂ ട്രെയിനിങ് കിട്ട കാരണം നമുക്ക് ഈ രണ്ട് വർഷത്തില് ഇവര് നാല് വർഷം പഠിക്കണ ഞങ്ങള് ശരിക്കും രണ്ടര വർഷത്തിലല്ലേ പഠിക്കുന്നേ അപ്പൊ ചുരുക്കിയ രീതിയിലാണ് പഠിക്കാ അപ്പൊ നമുക്ക് ഒരു ആറു മാസം അവിടെ തന്നെ ഇന്റേൺഷിപ്പ് ആക്കി തന്ന് കഴിയുമ്പോ അവർക്ക് ചുളുവിന് ആളെയും കിട്ടും ആഹ് പിന്നെ നമ്മുക്കാണെങ്കിൽ കുറച്ച് എക്സ്പീരിയൻസും കിട്ടും അപ്പൊ നമ്മൾ നമ്മുടെ ആയതിന് ക്കാ വേണ്ടീട്ട് നമ്മളെ എക്സ്പീരിയൻസിന് വേണ്ടി നമ്മള് നിക്കും നമുക്ക് എന്താ ചെയ്യേണ്ടന്ന് പൊറത്ത
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അത് ശരിയാ പിന്നെ അതേപോലെ തന്നെ ഇപ്പ ഈ കണ്ണ് അഅക്കാ എന്നും ജോലി ഉണ്ടാവും ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ല്ലെ
ആഹ് ജോലി
എന്നും ചോരും എന്തായാലും ഉണ്ടാവും ഏത് കാലം വേണങ്കിലും നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് വർക്ക് സ്വന്തമായിട്ട് പിന്നെ കണ്ണടരു കട വേണമെങ്കിൽ ഇടാം അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം അല്ലെ അതേപോലെ തന്നെ ഇപ്പൊ ഇത് പഠ ആഹ് ആഹ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ പിന്നെ ഇതിന്റെ ഈ സാലറിക്കെ നല്ല സാലറി ഉണ്ടോ എങ്ങനെയാണ് ഇതിന്റെ സ്കെയിലൊക്കെ
എങ്ങനെ സാലറിയോ സാലറി നമുക്ക് ഡിപ്ലോമക്കൊക്കെ ഒരു പത്തിന് മുകളിൽ തന്നെ സാലറി സ്റ്റാർട്ടിങ് ഉള്ളു പിന്നെ എക്സ്പീരിയൻസ് അനുസരിച്ച് നമുക്ക് കൂട്ടി തരും പത്തിന് മുകളിൽ തന്നെ പ്രതീക്ഷിച്ചാ മതിയാകും ഉം ഉം അത്രേ തന്നെ കിട്ടുള്ളൂ നമുക്ക് കേരളത്തിനുള്ളില ആയതുകൊണ്ട് കേട്ടോ പുറത്തേക്കാണെങ്കിൽ എന്തായാലും ഒരു അമ്പതിനായിരം അറുപതിനായിരം രൂപയുടെ മുകളിൽ കിട്ടും ആഹ് ബി എസ് സിക്ക്ക്കുമ്പോ ഒരു ലക്ഷത്തിന് മുകളള് എന്തായാലും കിട്ടും
ആഹ് ആഹ് ആഹ് പിന്നെഈ അതേപോലെന്നെ ഈ ഡിപ്ലോമ ഒക്കെ പഠിച്ചു കഴിഞ്ഞാ ഇപ്പ നമ്മള് ഗവൺമെന്റ് ഹോസ്പിറ്റൽസില് അങ്ങനെയൊക്കെ ഇതാ വള്ള ചാൻസ് ഉണ്ടാ
ആഹ് ഗവൺമെന്റ് ഇതു പിന്നെ പി എസ് സി ഉണ്ട് എഴുതിയ എടുക്കാൻ പറ്റും ജില്ലാശുപത്രികളിലൊക്കെ കണ്ണ് ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരില്ലേ
ആഹ് അതെ അതെ അതെ ശരിയാണ് ഇണ്ട് അതല്ല അപ്പൊ ഡിപ്ലോമ പഠിച്ചാലും നമുക്ക് കി കിട്ടും അല്ലാതെ മറ്റേ ബി എസ് സി അങ്ങനെ കിട്ടണംമോ ഡിഗ്രി തന്നെ എടുക്കണന്നൊന്നുല്ല
ഇല്ലില്ലില്ല ഏതിനാണെങ്കിലു ഒപ്റ്റോമെട്രി ന്ന്ള്ള കോ തിനെ നമുക്ക് അതവര് ഓരോ. എഹ് ക്രൈറ്റീരിയ തര്ന്നുണ്ടല്ലോ അത് ഓല ഭാഗങ്ങളായിട്ട് പറയുന്ന്ണ്ട് അപ്പത്. തേതില നോക്കിട്ട് ഡിപ്ലോമെല്ല. ക്കാണെങ് ഡിപ്ലോമയുടെ ഒപ്റ്റോമെട്രിയുടെ അതു വരുമ്പോ പി എസ് സി വരുമ്പ എഴുതാപറ്റും പ്പൊ ബി എസ്. സീരിയല് ചിലതിലൊക്കെ എഴുതാറുണ്ട്. അങ്ങനെ മാറി മർച്ചൊക്കെ എഴുതാം നമ്മള് ഇതിനൻസര്ച്ചിരിക്ക്യും മെഡിക്ക കോളേജുകളിൽക്ക് വര്ണത്ണ്ട്. അതൊക്കെ ശരിക്ക്യു സുഖവുള്ള ജോലിയട്ടോ കാരണം മൂന്ന് മണി വരെക്കൊള്ളു.
ഏഹ് ശരി അപ്പ എല്ലാ ഈ പി എസ് സി ന്നട്ട് എഴുതാനതു ശ്രമിച്ച് ശ്ര ശ്രമിക്കണന്നുല്ലേ.
ഇണ്ട് ണ്ട് നോക്കുന്ന്ണ്ട് പക്ഷെ നമുക്കത് കിട്ടണങ്കി ആക കൊല്ലത്തിലൊന്നോ ര ടൊണ്ണൊ വരുള്ളൂ ഒപ്റ്റോമെട്രിയുടെ അത് കിട്ടന്നെങ്കി നല്ല ബുദ്ധിമുട്ട. ത്രേം ആളുകള് ഈ ഒരു ഇതിന് വേണ്ടി വെയിറ്റെയ്തിരിക്ക്യാണ്.
ആഹ് അത് ശരി ആഹ് ആഹ്.
ക്ക്യും വല്യ ഒപ്റ്റോമെട്രിയുടെ ആൾക്കാര് മാത്രേ ണ്ടാവുള്ളൂ വേറൊരാളു ണ്ടാവുല എക്സ്ട്രാ. ണ്ടാകില്ല അതും രാവിലെ ഏഴ് മണിക്കൊക്കെണ് ഇവരുടെ ഈ ഇതിന്റെ എക്സാം വെക്ക്യ.
ആഹ് അഹ് ശരി പക്ഷെ അത് ഒരുപാട് പേര് ഇതിനുണ്ടാവുലേ. സീറ്റ് കൊറവു ആവു ലേ.
ആഹ് സീറ്റാക വ പത്ത് സീറ്റ് ആഹ് പത്ത് സെറ്റ് മാക്സിമം ഉണ്ടാവില്ലട്ടോ അഞ്ച് സീറ്റ് പത്ത് മി സീ ജ അയ്നുള്ളിൽ തന്നെ ണ്ടാകുള്ളൂ പക്ഷെ കിട്ടണ കിട്ടി കഴിഞ്ഞാ രഷെണ്. പിന്നൊന്നും നോക്കണ്ട പത്തി ഇരുപത്തിഞ്ചായിരത്തിന് മോൾല് സാലറി കിട്ടും. ആഹ് പിന്നെ ടെംമ്പററി ആണെങ്കിൽ പെർമനൻ്റൊക്കയികഴിഞ് എഴുപത്തഞ്ചിന് മുകൾലൊക്കെ സാലറി വരും. പിന്നെ നമ്മുടെ ഭാരി കോരി ഭാഗ്യം പോലെ ഇരിക്കും ഓക്കെ.
ആഹ് പിന്നഹ് സർവീസിനൻസര്ച്ച്ങ്ങനെ കൂടിങ്ങോണ്ടിര
ആഹ് സർവീസിനൻസര്ച്ച് കൂടിക്കൊണ്ടിരിക്ക്യു പിന്നെ അറുപത് വയസ് കയ്ഞ്ഞ സുഖ സുന്ദരമായിട്ട് മിണ്ടാണ്ടന്ന് പെൻശം.
ഉണ്ടാണ്ട് ആഹ് പെൻഷൻ വാങ്ങി ഉണ്ടിരിക്ക ല്ലെ ഏഹ്. അതെ അതെ ഒരു ട്ടണെങ്കി കൊർച്ച് പണിണ്ട് ആദ്യം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണ രാവും പ കലും ന്നർഞ്ഞ പോലെ അതിന് വേണ്ടിട്ട് വർക്കെയ്യന കഷ്ടപ്പെടണം ന്നാ തന്നെ കിട്ടുള്ളു.
ശരിക്ക്യും പർഞ്ഞാ ബേസ് മാത്രേ ചോദിക്കുള്ളൂ ഏറ്റവും അടിത്തട്ടിന്നാണ് ചോയ്ക്കുന്ന. പക്ഷെ നമുക്ക് ആഹ് അടിത്തട്ട് നമ്മള് പഠിക്കില്ല നമ്മള് പഠിക്ക്യുന്ന ഉദ്ദേശിക്കുന്നയ്ന്. കാളടിയിലോട്ടായിരിക്കും ശരിക്കും പർഞ്ഞ കൊസ്റ്റ്യൻസ് വര്ന്നത്.
ആഹ് ആഹ് അഹ്ശെരി അഹ് ശരി നമ്മ നമ്മള് കൊർച്ച്. കാട് കേറീട്ടൊക്കെ ചിന്തിക്കും പക്ഷെ അത്രൊന്നും വേണ്ട ല്ലെ അതൊക്കെ പഠിച്ചു വെക്കും. ബെയ്സായിട്ടുള്ള കാര്യങ്ങള് ഞമ്മളതവ്ടെ. വെറുതെ ടും അപ്പ ചെൽപ്പതീന്നാവും ചോയ്ക്ക്വ ചോയ്ക്ക്യ.
യ ഈ കയ്ഞ്ഞ പ്രാവശ്യെക്കെ ചോയ്ച്ചങ്ങനെന്നു ഒരുപാട് ബേസ്ന്നായി പോയി. അപ്പ നമുക്കതിനൻസര്ച്ച് നമക്ക് കിട്ടിയില്ല ഉം. ഉം രാവും പകലും ഏത്. പി എസിനെ പോലെ പൊ എൽ ഡി എസ് എൽ ജി എസ് ന്നൊക്കെല്ലെ അതക്കെ എഴുത്ണപോൽതന്നെ രാവുംകലും കഷ് പാടെന്നേണ് എന്നാ മാത്രെന്നെ കിട്ടൊള്ളൂ.
ല്ലഏത് ഏത് ജോല്യാണെങ്കിലും അതിനൊരു അതിന്റേതായ ഹാർഡ് വർക്ക്ണ്ട് എന്ത് ക ഷ്ടപ്പെട്ടെങ്കിതന്നെ കിട്ടൊള്ളൂ ഒരു വരുമാനമക്ക് കിട്ടണന്ന്ണ്ടെങ്കിതന്നെ നമ്മള്നന്നായി ട്ട് ഹാർഡ് വർക്കെയ്തിട്ട്ണ്ടെങ്കിലെന്നെ സ്വന്തായിട്ട് ഏൺ ചെയ്യാൻ പറ്റും അല്ലെങ്കി. പിന്നെ അമ്മക്കീ പർഞ്ഞപോലെ എന്തെങ്കിലും എ എവ്ടെങ്കിലൊക്കെ കേറീട്ട് കിട്ടിയത് അവര് തരുന്നതും വാങ്ങിവെച്ച് പോരണ്ടിവരും അത്രന്നേഉള്ളൂ അല്ലേ? അതന്നെ അത്രേള്ളു ഇതിന്റൊക്കെ കാര്യം അതെ അതെ ആഹ് എങ്ങനായലും.
ജു കഴിഞ്ഞല്ലേ പ്ലസ്ടു കഴിഞ്ഞട്ട് പഠിക്ക്യാ താല്പര്യംണ്ടെങ്കി പഠിച്ചോള പറയി.
ആഹ് ആഹ് നോക്കാം ബ ബഹ് ആഹ് അല്ല കം ഈ ബയോളജിസയൻ സല്ല കമ്പ്യൂട്ടർ സയൻസാണ് ട്
ആഹ് പക്ഷെ ഫിസിക്സ് കെമിസ്ട്രി അല്ല ഫിസിക്സ് ആണ് മെയിനായിട്ട് വേണ്ടത് അവർക്ക്- കമ്പ്യൂട്ടർസയസില് ഫിസിക്സ് ഇണ്ടോ?
ആഹ് ആഹ് ആ ഫിസിക്സ്ണ്ട് കെമിസ്ട്രിണ്ട് ആ മാതസ് ഇണ്ട് ബയോളജി മാത്രേ ഉള്ളൂ കമ്പ്യൂട്ടർ- സയൻസില് ഇല്ലാത്തുള്ളൂ.
ആ പക്ഷെ ബയോളജീടെ വല്ലിയ രീതില് നമ്ക്ക് ഇത് വേണ്ടി വരില്ല ഇംഗ്ലീഷ് ഫിസിക്സ്- കെമിസ്ട്രി കെമിസ്ട്രി അങ്ങനെ അധികല്ല ഫിസിക്സും കെമിസ്ട്രിയാണ് ചെല ഫിസിക്-
റ്റൊമട്രെറ്ങ്ങനെ പഠിക്കാൻ ടഫ്ള്ളകാര്യ ടഫ്ണ്ടൊ പഠി-
വല്ലിയ രീതീല്- മറ്റു അസുഖം പറയാനില്ല പിന്നെ ഈ അസുഖങ്ങളും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത്. കണ്ണിന് ഉണ്ടാവുന്ന ഉള്ളിലേക്ക് വരുന്ന അസുഖങ്ങളും അയിന്റ മരുന്ന്കള്- അങ്ങനെള്ള കൊറച്ച് കാര്യങ്ങള് വരും പിന്നെ റിഫ്രാക്ഷൻ റിഫ്രാക്ഷൻ പറഞ്ഞ ഫിസിക്സാണ് നമ്മടെ ലൈറ്റ്- റ്റ് പോനെന്റയ് ആഹ് അതൊക്കയില്ലേ ആഹ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതല് പഠിക്കാനുള്ളത്
ഏഹ്
പിന്നെ നമ്മളത് ചെയ്ത് പഠിക്കുവാ ചെയ്യല് നമ്മക്ക് ഇത് എത്ര ഇതക്കിയാലും നമ്മള് ഇത്‌ എന്തിനാ ഉപയോഗിക്കണംന്നറിയണന്ന്- അല്ലെങ്കി നമ്മളീ തിയറിയഴിഞ്ഞാല് പ്രാക്ടീസ് ചെയ്താ തന്നെ പറ്റൊള്ളൂ അതെല്ലാത്തിലും അങ്ങനെ തന്നെ അപ്പൊ ആൾ ഇൻട്രസ്റ്റ് ഇൻസ്റ്റ്ണ്ടെങ്കിൽ എന്തായാലും നമുക്കേത് കാലത്ത് ജോലിയും കാര്യങ്ങളൊക്കെയിണ്ടാകും. ഇൻറസ്റ്റ്ണ്ടെങ്കിലവരോട് പഠിച്ചോളാം പറ നല്ലൊരു കോഴ്സാട്ടോ വല്ലിയ രീതില് നമക്ക്- പെങ്കുട്ടിയാണ് എന്ന്ണ്ടെങ്കി- പേടിക്കെണ്ട കാര്യയില്ല നമക്ക് എപ്പ വേണെങ്കിലും കിട്ടും
ആഹ് നമ്മള് ഫാമിലിന്ന് അങ്ങനെ നമ്മളറിയിണ കുട്യോള് ഉണ്ടായിന് പാടി ക്കിണ് കുട്ടികൾ ഉണ്ടായിന് ഒപ്പ്റ്റോമെട്രിപഠിച്ച് ഇപ്പവര് പിന്നെ ഇന്റേൺഷിപ്പ് ചെയ്തോണ്ടിരിക്കാണ്.
ചെയ്തൊണ്ടേ
ആഹ് ചെയ്തോകൊണ്ടിരിക്കിണ്ട് മഞ്ചേര്യാണ് അവര് ചെയ്യിണത് ഹോസ്പി റ്റൽ ആഹ്. അത് ബി എസ് സി ആണ് ബി എസ് സി എടുത്തത് ആഹ് അപ്പത് എങ്ങനെയായാലും ഇപ്പ അത്കൊണ്ട് പഠി- ച്ച് കഴിഞ്ഞാലും അയിന് കാര്യയുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം
ആഹ് ആഹ്
അയിനിപ്പോ എത്ര ആള് പഠിചെറങ്ങിയാലും എല്ലായിടത്തും ഉണ്ടലോ ഇതുപോലെ കണ്ണ് ഹോസ്പിറ്റൽ ഡോ- ഹോസ്പിറ്റൽസ് ആണെങ്കിലും ചെറിയ ചെറിയ ആ ചെറിയ ചെറിയ ഷോപ്പ് കാണുന്ന കടകളാണെങ്കിലും- എല്ലായിണ്ടല്ലോ. അതെതെതെ ഉം എന്നാ ശെരി ഓക്കെ ഓക്കെ ശെരി ഓക്കെ ശരിയെന്നാ ഇണ്ട്.